ലോ ഹലോ എന്തുണ്ട് എവിടെണ് എവിടാട
വീട്ടിലാണ് നിനക്ക് എന്തുണ്ട് സുഖവല്ലേ
ആഹ് ഇങ്ങനെ പോകുന്നു സുഖം പിന്നെന്തോണ്ട് വിശേഷങ്ങളൊക്കെ
നീ പഠിച്ചെറങ്ങിയല്ലേ
ആഹ് പഠിച്ചെറങ്ങി പഠിച്ചെറങ്ങി ഞാൻ കോളേജില് എല്ലാം കഴിഞ്ഞ് എറങ്ങി നീ എന്ത്‌ പരിപാടി അവിട്ത്തെ ലൈഫ് അടി പൊളിയാര്ന്നെടാ നമ്മ നല്ല എഞ്ചോയ്യാനൊക്കെ പറ്റി പ്പൊ പഠിക്കാനും ആണെങ്കിലും അല്ലാ ണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സുവായ്ട്ടൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ പറ്റി നീ ഇനിപ്പം ആഹ് പ്ലസ് ടു കയ്ഞ്ഞിട്ട് പുതിയ കോളേജി ചേരാൻ പൂവല്ലേ അതാണോ കോളേ ജില് ഇത് എങ്ങനുണ്ടെന്ന് ചോയ്ച്ചത്
അയിനെ കുറിച്ചൊക്കെ ഒന്നറിഞ്ഞിരിക്കാം അത് നല്ലതല്ലേ
നല്ലതാണ് കോളേജ് ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഓരോ കോളേജും ഓരോ തരം ആണ് ചെല നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കോളേജ്കൾ ഇണ്ട് അതുപോലെന്നെ നമ്മടെ വൈബിനനുസരിച്ചുള്ള ഒരുപാട് കോളേജ് ഇണ്ട് പിന്നെ കോളേജ്ന്ന് പറയുമ്പോ നമ്മള് അടിച്ചുപൊളി ക്കാൻ മാത്രവായിട്ട് ഉപയോഗിക്കരുത് വേ നല്ലതിന് പഠിക്കേം വേണം അറിവ് നേടണ്ട ഒരു സ്ഥലം കൂടെ ആൺല്ലോ പഠിക്കാനും അതിനും കൂടെ നമ്മള് സെറ്റ് ആ ഒരു ചെയ്തു പോണം ങ്ങനെന്നെ നമ്മടെ നമ്മള് എൻജോയ്യാനുള്ള രീതിയിൽ എൻജോയ് യ്യേ വേണം കാരണം പലർക്കും സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പലർക്കും കോളേജ് ലൈഫ് എൻജോയ് എയ്യാൻ പറ്റിട്ടുണ്ട് അല്ലെങ്കി ചെല ചെലർക്ക് സ്കൂൾ ലൈഫ് എൻജോയ് ന്റെ അത്രയും കോളേജ് ലൈഫ് കിട്ടി കിട്ടിയിട്ടില്ല അങ്ങനെ പല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. എന്റെ ഒരു വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കൂൾ ലൈഫും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി ഉണ്ട് കോളേജ് ലൈഫ്യും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ ഓരോ കോളേജും ഓരോ രീതി ഉണ്ടല്ലോ. പിന്നെ നിനക്ക് പിന്നെ എങ്ങനെയാണ് എങ്ങനത്തെ കോളേജ് ആണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജാണോ അതോ
സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജ് ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്ക മാഡം. നമ്മളി പറ്റിയ ഒരു കോളേജ് ആണ് ഞാൻ നോക്കി നടക്കുന്നത്. ഓവർ സ്ട്രിറ്റ് ഒന്നും ഇല്ലാതെ
ആ ഓക്കെ ഓക്കെ എന്നാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണമെന്ന് പറഞ്ഞാ എന്ന വെച്ചാൽ ഫുൾ പഠിക്കാൻ വേണ്ടി ഫുൾ ഒരു പഠനത്തിന് വേണ്ടി മാറ്റി ന്നവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അതായത് ലൈസൻസ് ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ട പോലെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെല്ലെന്നല്ല ഇപ്പൊ നമ്മളെ കേൾക്കത്തില്ലേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ഉള്ള കുട്ട പിള്ളാര അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലുംസ്ട്രിക്റ്റ് എടു സ്ട്രിക്റ്റ് ആയിട്ടൊള്ള രീതിയിലുള്ള ഒരു പോർഷൻസ് എടുക്കുന്ന അങ്ങനെക്കെയുള്ള ആൾക്കാരെയൊക്കെ ണ്ടിട്ടില്ലേ അതുപോലെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റയിട്ടുള്ള കോളേജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടു. അതായത് എല്ലാത്തിനും ഒരു സമയക്രമം സ്ട്രിക്ട് സ്ട്രിക് സ്ട്രിക്റ്റ്ന്ന് പറഞ്ഞ എന്തുവാ ഇന്ന കാര്യങ്ങൾക്ക് സമയക്രമം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ പോവാൻ പാടില്ല ഇവിടെ പോവാൻ പാടില്ല ഇങ്ങനെ കൊറേ ടൈം ടേബിൾ അങ്ങനെയൊക്കെ വെക്കുന്നതാണ് സ്ട്രിക്റ്റ് പറയുന്നത് അല്ലാത്തൽ ഈ കാര്യങ്ങളുണ്ട്. എങ്കിലും അതിലൊരു സ്ട്രിക്റ്റ് ഒരു ഒരു നിർബന്ധപൂർണ്ണം വരുന്നില്ല. മനസ്സിലായോ പിന്നെ നീ നീ പിന്നെ എവിടെങ്ങാണ്ടോരു ടൂർ പോയന്ന് കേട്ടു എങ്ങനെുണ്ടായിരുന്ന ടൂറ്.
ടൂർ നല്ല ടൂർ ആയിരുന്നു നമ്മടെ ഫ്രണ്ട്‌സ് ആഹ അടിച്ചു പൊളിച്ചു നല്ല ബസ്സൊക്കെ ആയിരുന്നു പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കുറെേ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നല്ല സ്ഥലങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്ത് പോകാൻ വേണ്ടി. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ നല്ല ഊട്ടി ഊട്ടി
ഓക്കേ ഊട്ടിൽ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ.
ആഹ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ചെന്നത് ക്ലൈമറ്റ് നല്ല നോക്കി ക്ലൈമറ്റ് നോക്കി ഞങ്ങൾ ചെന്നത്.
ഓക്കെ എന്നിട്ട് ക്ലൈമറ്റ് ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയോ. ക്ലൈമറ്റ് ഒക്കെ കണ്ട് ആ ഒരു ഉദ്ദേശിച്ച പോലുള്ള ഒരു ക്ലൈമറ്റ് മറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയായിരുന്നോ.
ആഹ കിട്ടി കിട്ടി ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ച ക്ലൈമറ്റ് തന്നെ കിട്ടി. പക്ഷെ നല്ലതായിരുന്നു.
ഉ പിന്നെ അവിടുത്തെ ഫുഡും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു.
ഫുഡ് ഒക്കെ നല്ല ഫുഡ ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഫുഡൊക്കെയ അവിടുത്തെ ഹോട്ടല ആൾക്കാരൊക്കെ സെർവ് ചെയ്തിട്ടുള്ളത് നല്ല ഫുഡ ആയിരുന്നു.
ഓക്കെ അതുപോലെ തന്നെ അ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് അ ഫ്രണ്ട്സ് മാ നിങ്ങൾ ഫാമിലി എല്ലരൂട ആണ് പോയത്.
ഫ്രണ്ട്സായിട്ട് പോയതാ ഞങ്ങള് ഫാമിലിയായിട്ട് ഞങ്ങൾ വേറൊ ഒരു ദിവസം പ്ലാൻ ചെയ്തണ്ട് ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ടാ ഞങ്ങൾ പോയിരിക്കുന്നത് ഊട്ടിലോട്ട്
ഉം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഒക്കെ സെറ്റ് ആക്കിയാൻ പറ്റിയോ അതോ നിങ്ങള് ബഡ്ജറ്റ് ഉദ്ദേശിച്ചതുപോലെ കൂടിയോ അതോ കുറഞ്ഞോ എങ്ങനൊക്കെ ഉണ്ടാരുന്നു ബഡ്ജറ്റ് ഒക്കെ നിങ്ങങ്ങള് ഫസ്റ്റ് ടൈം അല്ലേ പോന്നേ
ബഡ്ജറ്റ് ഞങ്ങള് വിചാരിച്ച അത്രയൊക്കെ ഉള്ളൂ ഞങ്ങള് അടുത്തൊക്കെ സംശയം ചോദിച്ച് ക്ലിയർ ആക്കി ഞങ്ങള് നേരത്തെ മുൻകരുതൽ എടുത്ത ത്താണ് ഫണ്ടൊക്കെ സെറ്റാക്കി ഇതിന് പുറപ്പെട്ടത് ഴിഞ്ഞത് അപ്പൊ ഫണ്ടിന്റെ ഷോർട്ടേജ് ഒന്നും ഉണ്ടാവില്ല കുഴപ്പമൊന്നുമല്ല പോയിട്ട് വന്ന് സെറ്റ് ആയിരുന്നു
നിങ്ങൾ എങ്ങനാ പോയത് കാറിലാണോ അതോ
ഞങ്ങൾ ടൂറിസ്റ്റ് ബസില്
ഓക്കെ അപ്പൊ ഡ്രൈവ് ചെയ്യാനൊക്കെ നിങ്ങള് തന്നൊണോ നിങ്ങൾ തന്നാണോ ഡ്രൈവ് ചെയ്യ അതോ ഡ്രൈവർ വേറെ ഉണ്ടായിരുന്നോ
ഡ്രൈവർ വേറെ ഉണ്ടായിരുന്നു ബസ്സിന്റെ തന്നെ ആള് ഉണ്ടായിരുന്നു നീ കോളേജ് കഴിഞ്ഞ് ടൂറിന് ഒന്നും പോയില്ലേ
ഞാൻ കോളേജ് ടൂറിന് പോയി കോളേജ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ടൂർ ഇല്ലാതെ എന്ത് എന്ത് എന്ത് എന്തൊരു ഫിനിഷാണ് ടൂറ് പോയി അടിപൊളിയായിരുന്നു ഞാനും ഊട്ടി സ്ഥലത്ത് പോയായിരുന്നു ഞങ്ങക്ക് ഊട്ടി മൈസൂർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു മാൽപ്പയൊക്കെ ഉണ്ടായിരുന്നു മാൽപ്പയ ബീച്ചിലൊക്കെ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആരുന്നു കാരണം ഫ്രണ്ട്സ് ആയിട്ട് പോണന്ന് പറയുമ്പോൾ അത്യേക ഒരു വൈബല്ലേ ഓരോ കാറ്റഗറി ആയിട്ട് പോകുമ്പോ ഓരോ വൈബാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഫാമിലി വൈബ് ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ ഫ്രണ്ട്സ് വൈബ് അങ്ങനെ നോക്കുവാണെങ്കിൽ അടിപൊളി ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഫുഡും എല്ലാം നല്ലതായിരുന്നു ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെ കിട്ടി പിന്നെ ഇനി ഒരുപാട് മിസ് ചെയ്യും കാരണം നമ്മള് നമ്മളുടെ ആ ഒരു ടൈംന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും മിസ്സിങ് ഉള്ള ടൈമാണ് അറിയാമല്ലോ പിന്നെ ഉം അതുപോലെ തന്നെ കോളേജുകളൊക്കെ നോക്കി വെച്ചോ നിനക്ക് പറ്റിയ കോളേജുകളൊക്കെ നോക്കി വെച്ചോ ആഹ് പഠിക്കാൻ ഇനി പുനർ പഠിത്തത്തിന് വേണ്ടി
ആഹ് ഇവിടെ കുറച്ച് കോളേജൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നല്ലതാട്ട കോളേജ് അവിടെ പോകാൻ എനിക്ക് താല്പര്യം ഇനി കിട്ടുന്നടുത്ത് വെച്ച് എടുക്കും നമ്മള് അതല്ലേ പറ്റു
ഓക്കെ ഓക്കെ അങ്ങനെ എന്താ ഇപ്പൊ ഇന്നടുത്ത് മാത്രം വെക്കാന്നുള്ളതിലല്ല കാര്യം മാക്സിമം വെക്കാൻ പറ്റുന്നവരെല്ലണം വെക്കുക അപ്പോൾ കിട്ടുന്നത് അനുസരിച്ച് നമുക്ക് പോകമല്ലോ അല്ലേ പിന്നെ ഇന്നടുത്ത് മാത്രം അത്രം ഗോൾ ചെയ്ത് വെക്കാ വെക്കരുത് അപ്പം നമുക്ക് ചിലപ്പോൾ എങ്ങാണ് കിട്ടി പോകതിരുന്നാ എന്ത് ചെയ്യും അപ്പോൾ അതുപോലെ എല്ലാ എല്ലാ കോള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോളേജുകൾ വെക്കാൻ ശ്രമിക്കുക അപ്പൊ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് പോകാം മനസ്സിലായോ അതുപോലെ തന്നെ എല്ലാം നമ്മുടെ എല്ലാ ക്യാരക്ട അനുസരിച്ചും ഒരു ഇത് കിട്ടണെന്നില്ല പക്ഷെ അവിടുത്തെ കാര്യങ്ങള് നമ്മള് പൊരുത്തപ്പെട്ട് സെറ്റായി പോകുന്നതായിരിക്കും കാരണം നല്ലത് ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു പാട് കാര്യങ്ങളൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ താല്പര്യമുള്ളള്ള കാര്യത്തിലോട്ട് അങ്ങ് പോയാൽ മതി താല്പര്യമില്ലത്ത കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളു ക്കാരുണ്ട് അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാ സംഭവങ്ങളും വരുന്നത് മനസ്സിലായോ അപ്പൊ ആ ഒരു രീതിക്ക് പോകാൻ സ്രമി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇതിന് മാത്രം ഒരിടം കിട്ടണന്നില്ലല്ലോ കോളേജുകളിൽ സ്ട്രിക്റ്റും കാണും അല്ലാതെയും കാണും അപ്പം അതെല്ലാം നോക്കിയും കണ്ടും എല്ലാം പോവുക പിന്നെ സ്ട്രിക്റ്റും വേണം ഫിഫ്റ്റി പെർസെന്റേജ് സ്ട്രിക്റ്റും വേണം അത് നമ്മുടെ പടുത്ത കാര്യത്തില് പടുത്ത കാര്യത്തിലൊരു എന്താ പറയൊരു ടൈംടേബിൾ അല്ലെ പട്ത്ത കാര്യത്തിലൊരു കൃ ത്യനിഷ്ഠത എല്ലാം വേണം പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് സർ ക്ളാ ഒരു കുത്യനിശ്ണത്തിന്റാവിശ്യമില്ല കാര്ണം ഫ്രണ്ട്സർക്ക്ള് ന്ന് പറയുമ്പൊരു ഫുള്ള് വൈബ് ഫുള്ളെജോയ്മ് അതങ്ങനായ്ത് തന്നെ മുന്നോട്ട് കൊണ്ടോ ഓക്കെ പിന്നെ എന്തേ ഫാമിലി ഫാമിലിയായ്ട്ടെല്ലാരും സുഖാട്ടൊക്കെ ഇരിക്കുന്നോ
ആ അവര് സുഖാട്ടെക്കെ ഇരിക്കുന്നു നിന്റെ കോളേജിലെങ്ങനെയടി ഭയങ്കര സ്ട്രിക്റ്റാ
ങ്ങനെ കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ പട്ത്ത കാര്യത്തിൽ സ്ട്രിക്ടാര്ന്നു അല്ലാലെ നമുക്കുള്ള കാര്യങ്ങൾക്കൊ ന്നും വല്ല്യ കൊഴപ്പങ്ങളൊന്നുല്ല എന്റർടൈമെന്റ്സുണ്ടാര്ന്നു സ്പോർട്സുണ്ട ായിരുന്നു ആട്സ് ഉണ്ടായിരുന്നു എല്ലാ ന്നു എല്ലാ കാര്യങ്ങളും എല്ലാരേം എൻജോയ്യിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട പഠ്ത്ത കാര്യത്തിലെന്നെ എക്സാംകാര്യങ്ങൾക്കാണെങ്കിലു എല്ലാം സ്ട്രിറ്റ് ഉണ്ട് അത് സ്ട്രിറ്റ് വേണ്ട കാര്യം ണ് എല്ലാരും നല്ലോലെ പടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാര്ന്നു അവ് രു ലൈഫ് ആ ഒരു കോളേജ് ഫുൾ വൈബാര്ന്നു നല്ല ആംബിയൻസുള്ളൊരു കോളേജ് ആയിരുന്നു നല്ല നല്ലൊരു പോസിറ്റീവ് ആംമ്പിയൻസുള്ളൊരു കോളേജാര്ന്നു അങ്ങനൊക്കെ നോക്കുവാണുന്ന്ണ്ടെങ്കി നല്ലൊരു ഇതുണ്ടായ്ർന്നു അതുപോലെ എല്ലാ ഓരോ കോളേജിനും അതിന്റേതയ്ട്ട്ള്ളൊരു വാല്യു ഉണ്ട് അല്ലെ അതിന്റതായ്ട്ടുള്ളൊരു പോസിറ്റീവ് കാണും നെഗറ്റീവ് എല്ലാ ഓരോ കാര്യങ്ങക്കും പോസിറ്റീവ് ഒരു നാണയത്തിന് രണ്ടു വശം ഉള്ളതുപോലെ ഒരു കാര്യത്തിന് പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അപ്പ നമ്മൾ രണ്ടും ഉൾക്കൊണ്ട് രണ്ടും അക്സെപ്റ്റ് ചെയ്ത് പോ പോകുന്നതിലാണ് നമ്മുടെ വിജയൊരിക്കുന്നത് മനസ്സിലായ അല്ലെങ്കി എല്ലാത്തിലും പോസിറ്റീവ് തന്നെ വരണംന്ന് നമുക്ക് നിർബന്ധം പിട്ച്ട്ട് കാര്യല്ല അല്ലെ പിന്നെ നമ്മളൊരു നെഗറ്റീവ് വരുമ്പോ അതിനെ പോസിറ്റീവാക്കാൻ ശ്രമിക്കാ അല്ലെ നമ്മൾടെ പോസിറ്റീവിനെ നെഗറ്റീവിനെ മാറ്റാൻ ശ്രമിക്കാ മനസ്സിലായ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കിപ്പം നീ പോവ്ന്നൊരു കോളേജില് ചിലവ് നെഗറ്റീവ് ഉള്ള ഒരുപാട് കാര്യങ്ങള്ണ്ടാവും അത് നീ മൈന്റെയ്യണ്ട നിന്റെ ഏ പാത്തിലൂടെ പോവ നിന്റെ കാര്യങ്ങള് നോക്ക നിന്റെ പൊസി മുന്നോട്ട് വയ്ക്ക പഠിക്കാ എൻജോയെയ്യ ഫ്രണ്ട്സ് ഉണ്ടാക്കാ അദ്ധ്യാപകരുയ്ട്ടും എല്ലാവരുആയ്ട്ടും നല്ല രീതി കോർപ്പറേറ്റെയ്യാൻ ശ്രമിക്കാ അതൊക്കെന്നൊക്കെ പറയുമ്പോ നമ്മടെ ല ലൈഫില് ഒരുപാട് ലെസൻസ് തരുന്ന സാനവാണ് ഞാൻ പറഞ മനസിലാവു ന്നു ടോ നിനക്ക്
ആ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവ്ണ്ട്
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്ക, പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇനിപ്പം കടക്കാൻ പോവായ്ര്ന്ന് ഞാൻ നിന്നെ കൊർ
ഓക്കെ എന്നാ ശരി എന്നാ കെടന്നോ ഇനിപ്പം പിന്നെ വിളിക്കാ
ആ ശരി